ആഹ് ഹലോ ആഹ് കേൾക്കാം കേൾക്കാം
ഉ
എന്തട്ക്ണ്
ഞാൻ ഫുഡ്ണ്ടാക്കാൻ പോവായിരുന്നു വൈകിട്ടത്തേക്കുള്ള
അപ്പൊ ഉച്ചത്തെ ഫുഡ്ണ്ടാക്കില്ലേ
ആഹ് ഉച്ചക്കത്തെ ഞാൻ രാവിലെ ഉണ്ടാക്കി അത് കഴിച്ചു ഇനി അവൻ വരുന്നന് മുന്നേ എന്തേലൊക്കെ ഉണ്ടാക്കി വയ്ക്കണം എന്നാലെ പിന്നെ ഇല്ല ഇന് സെൻസസിന്റെ ക്ലാസ് ആണുപ്പോ ഈ വെള്ളിയഴ്ച വരെ ഇണ്ട്
ആഹ് ആഹ് ആഹ്
ഉം കോളേജ്
അപ്പയാൻ ഇല്ല ഞാൻ പോയില്ല അഹ് കാരണം ഞാൻ രണ്ടു രണ്ടു പ്രാവശ്യം പോയി അപ്പൊ അവര് പറഞ്ഞു അവിടത്തൊരു ഹ്‌ ഒരെണ്ണം ഒരു സാനം വർക്കിങ് അല്ല അപ്പൊ ഇപ്പൊ വരണ്ടാന്ന് പറഞ്ഞു അവര് പ അറിയിക്കാംന്ന് പറഞ്ഞു
ഇപ്പൊ അതിന്റെ ഇത് നടക്കുന്നില്ലേ അതിന്റെ വർക്ക് നടക്കുന്നില്ലേ അവിടെ ഇപ്പൊ
ഇല്ലാ
നിർത്തിവച്ചേക്കാണോ
ആഹ് അവിടുത്തെ ഒരു ഇൻസ്ട്രുമെന്റ് വർക്കല്ല അതുകൊണ്ട് ഇപ്പൊ തുടങ്ങണ്ടന്ന് പറഞ്ഞു ഇതുവരെ അറിയിച്ചുള്ള ഇപ്പൊ രണ്ടാഴ്ച കഴിഞ്ഞു രണ്ട് മൂന്നാല ഒരു മാസായി തോന്നു
ഉം ഉം ഇനിപ്പൊ ജൂലൈയില് സാർ വരോലോ അപ്പ വിളിക്കുവായിക്കും അയ്യോ റൂസായിടതൊന്നും വന്നില്ലങ്ങനെ
ഇല്ല റൂസടേയും വന്നിട്ടില്ല
ഒന്നും അപ്ഡേഷൻ ഒന്നുംല്ലേ
ഒരു അപ്ഡേഷനും ഇല്ല ചിലപ്പോ അടുത്ത മാസം ആയിരിക്കും എന്ത്
റ്റര് മെൽ അയച്ചു മറ്റേ ഞാൻ ഒന്ന അയച്ചില്ലേ റീത് അയച്ചന്ന് പറഞ്ഞിട്ട് ടൈ ലി ഡൂ ദ നീറ്റ്ഫുൾ എന്ന് പറഞ്ഞിട്ട് ആ പൈസ കൊടുക്കാനുള്ളത്
ആഹ് പൈസ കൊടുത്തോ
ഇല്ലഹ് നമ്മൾ ഒരുമിച്ച് കൊടുക്കാന്നല്ലേ പറഞ്ഞത്
ആഹ് അത് കൊടുത്താൽ മതി പിന്നെ അവനൊന്നും ചോദിച്ചില്ലല്ലോ
ഇല്ല പിന്ന ഒന്നും ചോയിച്ചില്ല ഞാനതിന്റെ പപ്പളൊന്നും കൊടുക്കാതോണ്ടയിക്കും
ഏയ് അത് കൊഴപ്പൊന്നും ഉണ്ടാവില്ല മനസ്സിലായിക്കോള്ളൂ
എന്ത് കൊഴപ്പണ്ടാവാൻ അല്ലെങ്കിൽ തന്നെ
നമ്മുടെ റിസൾട്ട് ഒന്നും വന്നില്ലല്ലോ
എൺപതോക്കാർക്ക് വന്നിട്ട് ഒരാഴ്ചയിൽ കൂടുതലായി അങ്ങനെ ആഹ് അവർക്ക് എന്നേ വന്നു കഴിഞ്ഞ വെള്ളിയോ വ്യാഴോ എന്തോ വന്നു അങ്ങനെ നേഹ ഇന്നലെ ഇന്നലെയോ മെനഞാ അ മെനഞാന്ന് ഓഫീസിൽ പോയപ്പോ ചോദിച്ചു നമ്മുടെ എന്താ ഇത്രയും വൈകുന്നേന്ന് അപ്പൊ അവര് അന്ന് പറഞ്ഞത് അന്നോ അതിന്റെ പിറ്റെന്നോ വരമോന്ന് പറഞ്ഞു അതായത് ഇന്നലെ വരും പക്ഷെ ഇന്നലെ വരെയും ഇന്ന് വരെയും വന്നിട്ടില്ല
ആഹ് അപ്പൊ ഈ ആഴ്ച കയ്യാ ആയിരിക്കും ട്ടാ ആഹ് ഞാനിങ്ങനെ മറ്റേ വേറെ ഡി അപ്പാർട്ട്മെന്റുകാടെന്റെ ഒക്കെ റാങ്ക് ലിസ്റ്റ് റാങ് ഹോൾഡേഴ്സിന്റെ ഒക്കെ ഫോട്ടോ അങ്ങനെ കണ്ടായിരുന്നു അ അപ്പൊ ഞാൻ ഞാൻ അടുത്ത നോക്കിപ്പ നമ്മുടെ ഒന്നും വന്നിട്ടില്ല ആഹ്
ആഹ് പക്ഷെ അവിടെ ഭയടെ വന്നു നമ്മുടെ മാത്രമേ ഉള്ള വരാത്തെ നമ്മടെ ഡിപ്പാർട്ട്മെന്റില്
ഉം നോക്കാം അവരെ ടീച്ചേഴ്സിന്റെ പിന്നര് അനക്കം ഒന്നും ഉണ്ടായില്ല
എന്താ ന്നേട്ട്
ടിചേൾസ്
ഉള്ളാത്ത തന്നെ പറയാറില്ല പിന്നെയണോ ഇല്ലാത്തപ്പ ഇനി പറയാൻ പോണെ ആഹ് നമ്മൾ അവരുയിട്ടൊന്നും ചോയ്ക്കാറുല്ലല്ലോ അപ്പം റിസൾട്ടിന്റെ കാര്യമാണെങ്കില് നമ്മള് അവരെടുത്ത് ചോയിക്കൂലല്ലോ ഡയറക്റ്റ് നമ്മള് ഓഫീസിലല്ലേ ചോദിക്കള്ളൂ
ഉം ഉം
അതെ അതെ അതുകൊണ്ടായിരിക്കും പിന്നെ ഒരു ഗ്രൂപ്പിലൊരു സാധനം ഇട്ടല്ലോ ഒരു ജൂൺ മുപ്പതാം തീ നമ്മുടെ പ്രോജക്ടിന്റെ ഒരിത് കൊടുക്കാൻ ബെസ്റ്റ് പ്രോജക്ട് അവാർഡിന് വേണ്ടി
നമ്മള് ചെയ്തവർക്ക് അതിനെ ആഹ് അതിലില്ലല്ലോ അതുകൊണ്ട് ഞാനും അങ്ങനെ എടുത്ത് നോക്കിയായിരുന്നു കൊടുത്ത് കൊടുക്കാലോന്ന് വിചാരിച്ചു പിന്നെ വായിച്ചൊക്കെ നോക്കി ഇപ്പോ നമുക്ക് പറ്റിയതല്ല
ഉം പക്ഷെ ഞാൻ പിന്നെ വിചാരിച്ചു സാർ അയച്ചത കൊണ്ട് ചിലപ്പം എല്ലാർക്കും അയക്കായിരിക്കും എന്നൊക്കെ വിചാരിച്ചു ട്ട് പക്ഷെ എന്തോ വൺ പേജോ രണ്ട് പേപ്പറോ വരുന്ന എന്തോ ത് കൊടുക്കണം നമ്മൾ ചെയ്തതിനെ കുറിച്ചുള്ള ഒര് ഏഹ്
ആഹ് മനസ്സിലായി ആഹ് കൊടുക്കണോല്ലെ
കൊടുക്കണം ഉം അതില്ലാത്തത് കൊണ്ട്
കൊ അല്ലാ ട്രൈ ചെയ്യായിരുന്നില്ലേ
ഏഹ് എനിക്ക് വയ്യ ഞാൻ എനിക്ക് ഇനി ആവിടെ കുറിച്ച് ആലോചിക്കാനേ വയ്യ
നീ വീട്ടിലൊന്നും പോയില്ലേ
നാട്ടില് ഞാൻ അതായത് നമുക്ക് എക്സാം കഴിഞ്ഞിട്ട് അതായത് വൈവ കഴിഞ്ഞേന്റെ പി റ്റെന്ന് പോയിട്ട് ഞാനീ ഏഹ് ജൂൺ ജൂ മെയ് ലാസ്റ്റ് ആണ് എത്തിയത് അതായത് സ്കൂള് തൊറക്കുന്നേന് കൊറച്ച് മുന്നേ വന്നതേ ഉള്ളൂ എന്ന്ട്ടല്ലേ ഈ വീടൊക്കെ സെറ്റ് ചെയ്തെ അപ്പത്തേക്കും ഇനി ഇപ്പഴൊന്നും പോണില്ല
അന്നാ വീട്ടിലേക്ക് ഈ സാറയോ
അ ആഹ് നദ വന്നിരുന്നു നദ വന്നു സാറ ഈ ആഴ്ച്ച നേഹയും കൂട്ടി വരാന്ന് പറഞ്ഞു അപ്പഴത്തേക്ക് അവളെ ഒരു ഗ്രാൻഡ് മദർ ഉണ്ടായിരുന്നല്ലോ മുന്നേ വയ്യാതിരുന്ന അവര് മരിച്ച് പോയി അപ്പൊ അവള് പെട്ടെന്ന് നാട്ടിപ്പോയി ഈ കഴിഞ്ഞ ആഴ്ച അവളിന്നാളൊരീസം പറഞ്ഞില്ലേ ആഹ് സാറയുടെ ഒരു വയ്യാണ്ട് ഇടുന്നല് ഒര് എന്തോ പെട്ടെന്ന് വയ്യാതെ അവൾ അന്നൊരൂസം നാട്ടിൽ പോയിരുന്നു അത് അ പ്പം അവര്പ്പ ഈ കഴിഞ്ഞ ആഴ്ച മരിച്ചോയിപ്പൊ അവര് അവള് പോയി അല്ലെങ്കി ഈ ആഴ്ച വരാന്ന് പറഞ്ഞിരുന്നു വീട്ടിലിരുന്നു വയ്യ ആഹ് ഞാൻ പറ ആഹ് ആഹ് സാറേടെ ഞാൻ പറഞ്ഞേക്കാം നിന്നെ കൂടെ വിളിക്കാൻ
ഉം
ഉം അവ ജസ്റ്റ് അവക്ക് പനിയായിരുന്നു പിന്നെ വന്ന് ഒരൂസം വന്നിരുന്നു
ഉം പുതിയ വീടൊക്കെ മിക്കൂന് ഇഷ്ടായ
ആഹ് ഇതാണ് ഇഷ്ടപ്പെട്ടത് കാരണം അവൻ പറയാ ആഹ് ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട് ഈ വീട്ടിന്റെ ഉള്ളില് അവന് വണ്ടി ഓടിച്ച് കളിക്കാൻ സ്ഥലമുണ്ട് പിന്നെ ഇവിടെ കൊറേ പിള്ളേരുണ്ട് ഈ ന്നാ ഒരു മൊത്തത്തിൽ ന നമ്മടെ ഈ കോമ്പൗണ്ടില് എട്ട് എട്ട് റൂമാണ് ഉള്ളത് അവിടെ എല്ലാം ഓരോ വീട്ടിലും രണ്ട് പിള്ളേര് വെച്ചുണ്ട് അപ്പൊ അവരെല്ലാം വൈകുന്നേരം ആഹ് വൈകുന്നേരം ആവുമ്പോ അവരെല്ലാം കളിക്കായിറങ്ങും ഇവര് സ്കൂളൊക്കെ വിട്ടു വന്നിട്ട് അപ്പ പോയി കളിക്കും ആഹ് ആദ്യൊക്കെ ഒരു മടിയായിരുന്നു ഇങ്ങനെ ഒരു പരിചയം ഇല്ലാത്തത് കൊണ്ട് പ്പ ഇപ്പൊ വല്യ കൊഴപ്പില്ല പോവക്കെ ചെയ്യും പോയാതിരിച്ചു വരൂല എന്റെടുത്ത് പറയും ഞാൻ നാളെ വരാവേന്ന് പറയും പോയിട്ട് ആഹ് അത് ചെലപ്പോ ഈ ആറ് മണിയൊക്കെ കഴിഞ്ഞ ഏതെങ്കിലും ഒരു വീ ട്ടില് പോയിരുന്നായിരിക്കും ഈ പിള്ളേര് കളിക്കുന്നെ ഏതെങ്കിലും ഒരു റൂമില്
ഉം ഉം
അങ്ങട്ട് തിരിച്ച് വരൂല പിന്നെ എന്തെങ്കിലൊക്കെ പറഞ് ആഹ് ഇതുവരെ എല്ലാവരും വന്നേന്നുല്ല നമ്മള് കൊറേ തെരക്കായിരുന്നു നമ്മള് കൊറേ ഓരോ കാര്യത്തിനു അങ്ങോട്ടോടി ഇങ്ങോട്ടോടി ഇവിടെ ഒതു കലേ അങ്ങനെയൊക്കെ ആയിരുന്നു
ആഹ്
നമ്മളങ്ങനെ അപ്പം. ഇന്നലെ ഇന്നലെ തൊട്ടാണ് അപ്പുറത്തെ ഒരു വീട്ടിലേക്ക് പോയി തുടങ്ങിയത്. അല്ലാതെ അവന് മടിയായിരുന്നു. ഒരു പരിചയക്കുറവുണ്ട്. ഞാനും കൂടി ഇരുന്നാലൊക്കെ ഇരിക്കു. അങ്ങനെയൊക്കെയാണ് പരിചയപ്പെട്ടു കഴിഞ്ഞാ പിന്നെ കൊഴപ്പില്ല. രണ്ട് റൂ രണ്ട് ബെഡ്റൂമ് ഒരു ഹാള് ഒരടുക്കള. ഒരടുക്കള പിന്നെ ഒരു ഓ വാഷിംഗ്‌ മെഷീനൊക്കെ വെയ്ക്കുന്ന ഒരു സ്ഥലം. രണ്ട് ബാത്ത്റൂം.
ആഹ് ആഹ്. നിങ്ങള് രണ്ട് മുറിയും ഉപയോഗിക്കോ? നിങ്ങൾക്ക് രണ്ട് മുറി ഉപയോഗിക്കേണ്ട ആവശ്യല്ലല്ലോ?
നമ്മളൊരു മുറി ഉപയോഗിക്കും. മറ്റത് ആരെങ്കിലുമൊക്കെ വരുമെങ്കിൽ എന്റെ അനിയത്തിയോ ആരെങ്കിലും വരുമ്പോ നിക്കാൻ വേണ്ടി ഇട്ടേക്കും. നമ്മക്കൊന്നിന്റെ ആവശ്യള്ളോ. അവള് ഉണ്ടായിരുന്നു അവക്ക് ക്ക് കുസാറ്റിൽ എം ബി എയുടെ അഡ്മിഷൻ ഏ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ജൂൺ മൂന്നാതീ ഉണ്ടായിരുന്നു അവള്. വീട് മാറാൻ നേരത്തവളും ഉണ്ടായിരുന്നു. അപ്പം ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. ഇനി ഈ ജൂലൈ മുപ്പത്തൊന്നാകുമ്പോ അവളെ അഗ്രികൾച്ചറിന്റെ കോഴ്സ് തീരും. അത് കഴിഞ്ഞ് ഇവി എം ബി എ കിട്ടയാണെങ്കി ഇവിടെ
എത്ര വർഷായി അപ്പോ മൂന്നായോ?
നാലാമത്തെ വർഷം കഴിഞ്ഞു. അവക്ക് നാല് വർഷാണ് അഗ്രികൾച്ചർ.
ഇത്ര പെട്ടെന്ന് ഇത്ര പെട്ടെന്ന് സമയം പോയാ.
ആ അത് പെട്ടെന്ന് പോയി. നാല് വർഷായി. അതായത് ഞാൻ അവള് തൃശ്ശൂര്. വെള്ളായണി. അല്ല മണ്ണുത്തി സോറി മണ്ണുത്തി.
ആ എന്റെ ഓർമ്മയില് നീ അവൾക്ക് വേറെ ദൂരെ എവിടെയൊ അഡ്മിഷൻ കിട്ടി അപ്പൊ അവള് പോകാണന്നൊക്കെ പറഞ്ഞ്. അത് എന്റെ ഓർമ്മയിലുണ്ട്.
അത് അത് എം ബി എയില് ഗുജറാത്തിന് കിട്ടിയത്. ഇർമാന്ന് പറഞ്ഞൊരു യൂണിവേഴ്സിറ്റിയില്. അവിടെ അത്രയും ദൂരെ പോണ്ടാന്ന് പറഞ്ഞു. ആ ഇവിടെ അവള് കൊടുത്തു അതായത് ദൂരെ പോണ്ടാന്നാണ് എല്ലാരെയും അഭിപ്രായം. രണ്ട് വർഷം കൂടി ഇവിടെ എവിടേലു ഒക്കെ നിന്നിട്ട് പിന്നെ ദൂരോട്ട് പോവാന്ന് പറഞ്ഞു.
നല്ലത് ഏതാണെന്ന് വെച്ച അവിടെ കഴിഞ്ഞാൽ പോയിക്കോട്ടെ ദൂരം നോക്കണ്ട.
അവക്കത്ര ബോധമൊന്നുല്ല. അങ്ങനെ വിടാ അതുപോലെ പിന്നെ അവള് അല്ല പിന്ന അവൾ കുറേ അന്വേഷിച്ചു അവളായിട്ട് തന്നെ അന്വേഷിച്ചു അവക്ക് കിട്ടിയകൊണ്ട് നല്ല അവൾക്ക് ഐ എ എമ്മിൽ പഠിക്കണം എന്നായിരുന്നു ആഗ്രഹം. അപ്പം അവിടെ ഏഹ് ഇപ്പം അവള് കൊടുക്കാനോ എന്തോ അതിനെന്തോ പറ്റിയില്ല. അപ്പം ഇത് ഇപ്പൊ കിട്ടിയത് നല്ലതാണ് പക്ഷെ പിന്നെ അവള് അന്വേഷിച്ചപ്പം കേരളത്തില ഏറ്റവും നല്ലത് കുസാറ്റാണ്.
അപ്പൊ കുസാറ്റിൽ പഠിച്ചോണ്ടിരിക്കുന്നു. ആ പിന്നെ ഈ സെപ് സെപ്റ്റംബറിൽ ഒന്നുകൂടെ വേണമെങ്കിൽ അതിന്റെ എൻട്രൻസ് എക്സാം എഴുതാം. അപ്പൊ അതും ചോയിച്ചു ഇവിടുന്ന് പകുതി വെച്ചിട്ട് പോയാ കുഴപ്പമുണ്ടോ? ആഹ് അത് എന്തിനെങ്കിലും ബാധിക്കോ ചോയിച്ചു. അപ്പൊ അവരില്ലാന്ന് പറഞ്ഞു. അപ്പൊ കൊറച്ചുകൂടെ നന്നായിട്ട് പഠിച്ച് എഴുതുമ്പോൾ അവള് ഇഷ്ടപ്പെട്ടിടുത്ത് കിട്ടുകയാണെങ്കിൽ പോവായിരിക്കും.
ഉം പോട്ടെ നല്ല സ്ഥലം നോക്കി പഠിക്കട്ടെ.
ആഹ് അതെ നല്ലടുത്ത് പഠിക്കുന്നതാണ് എപ്പോഴും നല്ലതെന്ന് തന്നെ എല്ലാരും പറയുന്ന്. കാരണം ആ നമ്മളെവിടെ പഠിച്ചു എന്നുള്ള ഒരു പേര് എപ്പോഴായാലും വരുമല്ലോ.
നീയിപ്പൊ വീട്ടിലിങ്ങനെ എല്ലാ ദിവസം ഇങ്ങനെ വെറതെ ഇരിക്കാ ബോർ അടിക്കില്ലേ
ബോറടിച്ച് തുടങ്ങിയില്ല കാരണം കുറെ ഒതുക്കാനുണ്ട് ഇക്ക പറഞ്ഞഞ് ഒരു മാസത്തേക്കുള്ള പണി എനിക്ക് തന്നിട്ടാണ് പോയത് അതായത് കുറെേ ഡ്രസ്സ് മടക്കി വെക്കാനുണ്ട് കിച്ചൺ കുറെ സെറ്റെയ്യാനുണ്ട് ഇപ്പൊ അത്യാവശ്യം ഹാള് ബെഡ്റൂം നമ്മൾ ഇരിക്കുന്ന സ്ഥലങ്ങളല്ലേ വൃത്തിയാക്കി ഞാൻ ഫോട്ടോ അയച്ചില്ലേ അതേപോലെ അല്ലാതെ ഈ കിച്ചണൊക്കെ ഞാൻ കുറച്ചുകൂടെക്കെ ഇങ്ങനെ ഓ ഇതാക്കി അടുക്കി ഒക്കെ വെക്കാനുണ്ട്
പാത്രങ്ങളൊക്കെ വയ്ക്കാനും ഈ സ്റ്റാൻഡും അത്യാവശ്യള്ള സ്റ്റോറേജ് ഒക്കെള്ള
ആഹ് അതൊക്കെ ഒണ്ട് ഒണ്ട് ഒണ്ട് മറ്റടുത്തേക്കാളും നല്ല സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട് ഉം അപ്പൊ അതിനെ എനിക്ക് പണിയുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഒരു മാസത്തിനുള്ളിൽ എന്തെങ്കിലും എന്തിനെങ്കിലും ഒക്കെ പോണം അല്ലെങ്കിൽ വല്ല നെറ്റ് നെറ്റിന്റെ കോച്ചിങ്ങിനോ അല്ലെങ്കിൽ വല്ല ഗൈഡ് വാങ്ങിച്ചിരുന്ന് പഠിക്കുക്കേ എന്തോലും ഒക്കെ ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് വട്ട് എടു
ഉം
അവരോടപ്പ ആഹ് ഒന്നും ചെയ്യാനില്ലാതായ ഒരുമാതിരിയാവും പിന്നെ സമയം പെട്ടന്ന് പോണുണ്ട് ഇതൊക്കെ ചെയ്യാം ജോലിയൊക്കെ ചെ ചെയ്യണോണ്ട് ആയിരിക്കും ഇപ്പോഴത്തെ നെറ്റിന് കൊടുത്തില്ലല്ലോ
ഞാനൊന്നും കൊടുത്തില്ല
എന്താണ് കൊടുക്കാത്ത ഇനി എന്താണ് പ്ലാൻ
ഇല്ല ഞാൻ പഠിച്ചിട്ട് ഇനിയുള്ള പരീക്ഷ എഴുതാലോ എന്ന് വിചാരിച്ചു
ഞാനും അങ്ങനെയാ വിചാരിച്ച ഉം പഠിക്കാതെ അന്ന് ഒരു പ്രാവശ്യം ഞാൻ സി എസ് ഐ ആർ ഒക്കെ പോയി എഴുതിയപ്പം ഭയങ്കര പാടായിരുന്നു ഒന്നും നോ ഒന്നും നോക്കാതെ പോയി എഴുതിയ ഒന്നും ഒരു കാര്യം ഇല്ല വെറുതെ കുറെ പൈസ കളയന്നെ ഉള്ളു അപ്പൊ ഞാൻ വിചാരിച്ച്
പിന്നെ ഇപ്പ നമ്മുടെ സാറൊക്കെ പറയുന്ന പോലെ ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുന്ന സമയത്തന്നെ ഇതുപോലത്തെ എക്സാം എഴുതന്ന് പറയും പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് എഴ്ത് ഏഹ് ഏത് ഫീൽഡാണ് താല്പര്യം എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇങ്ങൻത്തെന്തെങ്കിലും എഴു തണം എന്നാണ് ഞാൻ
ഉം ഇതുവരെ മനസ്സിലാക്കിയില്ലേ അപ്പൊ
ഇതുവരെ മനസ്സിലാക്കിയന്ന് വെച്ച് കഴിഞ്ഞാ ഞാൻ എന്റെ ഉദേശ്യം ഈ ഒരു സ്ഥലത്ത് ജോലി ഇപ്പ ഇഷ്ടമുള്ള സ്ഥലം ജോലി കയറി അവിടെ ഒരു ആറു മാസ് എങ്കിലും ഇഷ്ടപ്പെട്ട് നിൽക്കാൻ പറ്റാണെങ്കിൽ എനിക്ക് മനസ്സിലാവൂല്ലോ ഇപ്പൊ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡ്ന്ന് അപ്പൊ അതില് പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി ഇനി അതി അതില് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പൊ അവടെന്ന് മാ
മാറാലും ആഹ്
ഇപ്പൊ നമ്മൾ ജോലി ചെയ്യുമ്പോ നമ്മൾ കുറച്ച് കൂടുതൽ പഠിക്കേം ചെയ്യും
അതെ അത് ശരിയാണ് ആഹ് ആലോചിച്ച് ചെയ്താ മതി ജോലിയല്ലേ ഇഷ്ടപ്പെടാതെ ചെയ്ത ഒരു കാര്യോല്ല ഇഷ്ടപ്പെട്ട് ചെയ്യണം ഉം
ഞാനെന്നാ പോയി ഫുഡൊക്കെ കഴിക്കട്ടെ
ആഹ് ഞാനും കഴിക്കട്ടെ ഉം ഓക്കേന്നാ ശരി
ഓക്കെന്നാ